ആഹ് പറയെടാ എന്ത തെരക്കിലാ
എന്തൊക്കെ അല്ല തെരക്ക് തെരക്കൊന്നുല്ല
ആഹ് എന്ത പരിവാടി എന്താ കൊറേ നേരം ആഹ് എന്ത കുറേ നേരയലൊ ടൈപ്പിയ്യലൊട്ങ്ങിട്ട് എന്ത പരിവാടി
അയ്ഞ്ഞെ ലേ ഞാനീ ലാപ്പ്ല് ഏഹ് കൊർച്ച് വർക്ക്ണ്ടേര്ന്നു
ആഹ് അത് ചെയ്യാ.
ആഹ്
അപ്പ ജ്ജ് നിരവധി സമ്പാദിക്ക്ണ് ണ്ടല്ലോ നിരവധി സമ്പാ
ഇത് സമ്പാദനൊന്നും അല്ല
ആഹ്.
വർക്ക് തന്നെ ഏഹ് പിന്നെല്ലെ വർക്ക് പറഞ്ഞാല് മറ്റേ ഏഹ് ഇതിൻ്റെ ഏഹ് ഞമ്മളെ ഒരാളെ ഇത്ണ്ട് ഒര് അക്കാഡമി അപ്പൊ ആ അക്കാഡമി അയാള് എന്താ അപ്പൊ അയാള് എന്തൊ കൊറച്ച് പോസ്റ്ററ് ഇട്ട് തന്ന്. അപ്പൊ അയില് എന്തോ ഒര് സാധനം ആഡ് ആഡ് ചെയ്യാൻ ഉള്ളത് ടെക്സ്റ്റ് ഒക്കെ അഡീയ്യാന്ണ്ട് എന്നാ ഇപ്പ അതന്നെ ചെയ്യാന്ന് കരുതി
ആഹ് അപ്പൊ ഡിസൈനറാണൊ
ഏഹ്
ഏഹ് ഇത് പോസ്
ഉം അതെ ലാപ്പ് ഇന്റെ കയ്യില് ലാപ്പൊന്നും ഇല്ല
ആഹ്
ഇത് ബ്രദറ്ന്റെ ലാപ്പാ
അതെ ആഹ് ബ്രദറെന്താ ചെയ്യണെ
ബ്രദറിപ്പൊ പ്രത്യേകിച്ചു ഒന്നും ചെയ്യണില്ല ഓന് ഒരു ലാപ്പ് വേടിച്ചു ഓൻ അക്കൗണ്ടിങ്ങിന്റെ ഓന് ഓൺലൈൻ ഡിഗ്രി എട്ത്ത്ക്കണ് അപ്പൊ
ആഹ് അതെ
മ്ഹ്
വേറെന്തൊക്കെയാ
വേറെ എന്തെക്കെയ
ആഹ് അതെ വേറെന്താ നല്ലത് നമ്മള്
ആഹ് ഫുഡ്‌ എന്താ പറയാൻ അവർക്ക് സത്യം പറഞ്ഞാ ഈ ബിരിയാണി മന്തി ഇതിന്റെ കൂടുതല് അതിനെ ക്കാട്ടില് കൂടുതല് ഇഷ്ടം നമുക്ക് സാധാ ഫുഡാണ് ഇഷ്ടം അതായത് സാദാ ചോറ് മീൻകറി അല്ലെങ്കിൽ കുമ്പളങ്ങ കറി അതിക്ക് നല്ല മീൻ പൊരിച്ചത്. അങ്ങനെക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അതായത് തനി നമ്മള മലയാളി ഓണം സ്റ്റൈല് പക്ഷെ അയിക്ക് വെറും വെജ്ജല്ല നോൺ വെജും വേണം ഏഹ് അങ്ങനെ ഈ സാധന ഇപ്പൊ ഈ മന്തി ബിരിയാണി അയില് പിന്നെ പറഞ്ഞാല് കൂടുതല് ഫാറ്റ് കാര്യങ്ങളൊക്കെയാ കാരണം അത് നമുക്ക് പെട്ടന്ന് മട്ടിക്കും. അതുപോലെ തന്നെ ശരീരത്തിന് അത്ര നല്ല ന്യൂട്രിഷ്യൻസ് അല്ല ഈ സാധനങ്ങള് ഏഹ് ഇത് പല അസുഖങ്ങൾക്കും കാരണാവും ആഹ്
എനിക്കൊരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്.
ആഹ്
ബിരിയാണി കഴിഞ്ഞിട്ട് മന്തി. പിന്നെ പൊറത്തൊക്കെ പോയി കഴിക്കുമ്പോ ബിരിയാണി ഉം ബിരിയാണി അല്ല അധികം മന്തി കഴിക്കാ പൊറത്തുന്ന് കഴിക്കാണെങ്കില് പിന്നെ ബിരിയാണി കാണുമ്പോ എല്ലാ കല്യാണത്തിനും പിന്നെ പേരേല് എന്തെങ്കിലും എന്തെങ്കിലും ഏഹ് പരിപാടി ഉണ്ടാവണെ ആരെങ്കിലും ബർത്ത് ഡേ അല്ലെങ്കി. അവിടെങ്കില് ആനിവേഴ്സറി അങ്ങനത്തേക്ക ഇണ്ടാവും
ആഹ ആഹ
പറ എന്ത് ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കാം
ആ് നമ്മള് ഞങ്ങള്ൾ പഠിക്കണോടത്തേ ഉന്ത
ഹ
ഞങ്ങള്ൾ പഠിക്കുന്നോടത്ത് ഞങ്ങളപ്പ എന്താണ് സ്ഥാപനത്തിന്റെ ഇൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പൊള്ളിച്ചതും നെയ് ചോറും കിട്ടണ സ്ഥലുണ്ട് സ്പോർട്ട്
ആഹ് അപ്പൊ ഞമ്മള്ണ്ടാളും ഓരോത്ത പഠിച്ച
ആഏ
അപ്പൊ മ്മള് രണ്ടാളും ഒരുോടത്ത പഠിച്ചത്
അതെ
അതെ
ആഹ് വേറെന്തുവാ അപ്പോ അവിടത്തെ ഫുഡ്ഡുകളിലെ നല്ല രസാവന്നു പറയാം നമ്മളേ കൂടുതല് ഇതാക്കാനക്കെ
ആ പൊള്ളിച്ചേെ കുറിച്ച് വന്നപ്പോഴാണ് അതില് എന്ത് അവിടെ കറി രസംല്ലെങ്കിൽ ആ പൊ ള്ളിച്ചല മുകളിൽ ഒരു ഉള്ളിയൊക്കെ വെച്ചിട്ട മസാല ഉണ്ട്
ആഹ ആ് അത്ടിപൊളിിയല്ലേ ആ് ഞാനവിടെ ാല നമ്മള് ഇടക്ക് രാത്രി ഇ അപ്പൊ അവർക്ക് ചെന്നാലും ഞാൻ ആളോട് പറയും എന്താച്ചളി എന്താ നിങ്ങള് എന്താ നിങ്ങള് പൊള്ളിച്ചെടുക്കുമ്പോ ആഹ് മസാല ഓല് മസാല ഇങ്ങനെ ഒയിവാക്കിട്ട് നിലത്തിക്കിട ടാ അത് കൊറച്ചെ കരിഞ്ഞതുണ്ടാവുമല്ലോ അവര് ആള കൊറച്ചെ മസാല പാലടയും കൂട്ടി തരും അത് ഏ ആഹ് ആ സാധനം കൂട്ടി തിന്നാൻ നല്ല രസാണെ ഏഹ് കറീ സമ്പെച്ചാല് ഒരു ഔട്ട് ഓഫ് ത്രീ ഒക്കേ ഇണ്ടാവുള്ളൂ പക്ഷേ സാധനം ഗംഭീരാ അതായത് ആ ടൈമില് നല്ല വെശന്നിട്ടുള്ള ടൈമിലിയാ
ആഹ് ടൈമിലേ ഇത് കയ്ക്കാൻ നല്ല രസാണ് പിന്നതുപോലത്തന്നെ നമ്മളെ നോക്കിയാ നമ്മളീസോഷ്യ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇത് പോലൊത്ത കട്ട് വളരെ ആധാരം ഏഹ് സത്യം പറഞ്ഞവരെ ഈ മാസം വരുമാനം നന്നായിട്ടുണ്ടാവും അതായതിപ്പോ എന്തായാലും ഒരു ഒരിവസം ഒരു ഈ ഇരുപത്തിയ്യായിരത്തിന്റെ എടുത്ത കിട്ടണരോറെ ഏഹ് കച്ചവടം പ്രതീക്ഷിക്കുന്ന കടകളാണ് അതുപോലത്തെ കടകളൊക്കെ ശ്രെദ്ധിച്ചോണ
വല്ല ലാഭവും ഉണ്ടാകുവോ അതില്
ആഹ് നല്ല ലാഭം ഉണ്ടാവും ഒലിക് അതായത് എന്താണ് കൂടുതലെ ആൾക്കാരെ ഇൻഫോൺ ആകർഷിപ്പിക്കാനും ആഹ് അതിനൊപ്പം വേണ്ടിട്ട് കുട്ടികളെ ഇരുത്ത് ഈ ഏ ഇപ്പം സാധാ സോഷ്യൽ എന്താ കോളേജുകളുടെ ഇത്തൊക്കെ നിരവധി കഫേകളെ ഹോട്ടലുകളെ അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ടാവും അപ്പ ചിലതൊക്കെനോക്യ മതി ഹോസ്പിറ്റലകളുടെ അടുത്താ കൂടുതലും ഫാർമസികളേ
അങ്ങനെ നോക്കിയാതി അതേപോലെ തന്നെ പിന്നെ ഈ ഹോസ്റ്റൾടെ അടുത്താണ് കൂടുതലെ ഏ നാ ഫുഡ്ഡു പോലത്തെ കുറെ സാധനങ്ങളുണ്ടാവും ഇതു പറഞ്ഞാൽ ചെലതൊക്കെ ജെനുവിനായിട്ടേ ആൾക്കാരെ സഹായിക്കാനാകും പക്ഷെ അധികവും ഈ കാലത്ത് ഒന്നും ചിന്തകളില്ല ഒക്കെ പോയി കാശിനുവേണ്ടീട്ടാണ് ഏഹ്
ഉം
ഓ
സ്വന്ത കുടുംബക്കാരായ കുടുംബക്കാരെ തല്ലാനും കൊല്ലാനും ഒരാൾക്കൊരു മടിയില്ലാത്തൊരു കാലം
ഇല്ലില്ല ഏ
ക്യാഷു തരാന്ന് പറഞ്ഞാ എന്തും ചെയ്യാം അപ്പം ഇവിടെ എന്താ ആക്ടിങ് സിമർക്ക
ആണ്
ഏ എത്ര നല്ല ആളാണത് എന്ന ക്യാഷെ ക്യാഷ് നല്ല കുപ്പി കുടിക്കുക എന്തെങ്കിലും പറഞ്ഞാ മതി ചീറ്റ് ചെയ്ത് എപ്പൊ ചെയ്ത് ചച്ച
ആഹ്
ഇടക് പോവ കേട്ടോ
ആ അതൊന്ന് പറഞ്ഞാലേ ഞങ്ങടെ ക്യാഷിനല്ലാതെ ഈ ലോകത്തെ സ്നേഹിക്കണ രണ്ടാൾക്കാടൂ നമ്മള ഓല്ന്ന് പറഞ്ഞാല് അൺകണ്ടീഷണൽ ആണ് ബാക്കിയുള്ളോരൊക്കെ പറഞ്ഞാ കണ്ടീഷണൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കണ ആൾ ആഹ് അതായത് ഇങ്ങനെയൊക്കെ ഉപകാരംഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഓനെ സ്നേഹിയ്ക്ക അങ്ങനാണീങ്കി ലോകൽ അതായത് ഏന്തൊരാളും ഇവിടൊ ക്കെ ഫലം പ്രതീക്ഷിച്ചിട്ടാണ് എ ഒരു ഒല് റിസൾട്ട് പ്രതീക്ഷിക്ക് ണ്ടാവും പക്ഷെ നമ്മളെ ഉമ്മപ്പവിലത് അങ്ങനെല്ല നമ്മൾ എന്ത് ചെയ്താലും അത് കുഴപ്പല്ല അതിനി ശരിയയിക്കോളും അങ്ങനെരു ഒരു മൈൻഡ് സെറ്റാണ്ഞമ്മളെമ്മാർക്കും പ്പാർക്കു ണ്ടാക ശ്രദ്ധിച്ചിട്ടല്ലേ
ഏ നമ്മളെ ഏത് കാര്യങ്ങളും എത്ര നി നിരാശ നിൽക്കുകച്ചാലും നമുക്കൊരു എക്സ്ട്രാ ഒരു ശക്തി നൽകണ ആ ഒരു പ ഒരു എറ്റേണൽ പവേഴ്സണ് ഞമ്മടെ മാതാപിതാക്കൾ ല്ലെ
പിന്നെ ഓൽക്ക് ഓല് എന്ത് തിരിച്ച കിട്ടൻ കൂടി തിരിച്ച് കിട്ടേണ്ട ആവശ്യമില്ല ഞമ്മള് ഇപ്പൊ ഞമ്മള് ഞമ്മള് ഒരു ഇമ്മിം പ്പിം ആവുമ്പോ ആകസ്ത്തേക്കമ്പള
ആഹ്
ഹാ ഞമ്മക്ക് നമ്മുക്കോല് ല്ലാതെ നടക്കൂലാന്നാവും
പക്ഷെ പക്ഷെ ഈ കാര്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചോണ്ടാണ് ഏ ചെല അമ്മമാര് ചെല അച്ഛന്മാര് മക്കളെ കൊല്ലുന്നവര് മക്കളെ പീഡപ്പി ക്ക്ണു
ആണ്. പക്ഷെ അതില് അതിനേക്കാട്ട് ആ അപ്പൊ അതിനേക്കാളും കൂടുതല് റേഷ്യോ റേറ്റ് ഒന്നും ല്ലഏച്ചാല് ഏ ഓ നമ്മളെ നാട്ടിലീ വൃദ്ധസദനങ്ങള് കൈട്ട കേഴസ് ആ നിരെ കുറച്ച്ണങ്ങ തുടങ്ങിരുന്നു ഇന്ന് നമ്മള മാതാപിതാക്കളെ സ്നേഹിക്കാൻ പോലും സ്വന്തം മക്കൾക്ക് ഒഴിവില്ലാത്ത സമയം അതായത് ഓലൊന്ന് എ ഓലെ കാര്യങ്ങള് നോക്കാന് ഗുളികട്ത്ത് കൊടുക്കാന്, അവരെ സഹായിക്കാന് അവർക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കാൻ പോലും ഇന്നത്തെ മത്തെ തലമുറക്ക് യാതൊ ഒരു ടൈമു ഇല്ല യാതൊരു ഒഴിവുല്ല. ഏ അതായത് ഓല് വയസായീലേ ഇന്നോല് നോക്കണ്ട ആവശ്യല്ല പണ്ട് വൃദ്ധസധനങ്ങളാണെങ്കിൽ ഇന്ന് അതിന്റെ പേരൊന്ന് മോടി ഒന്നുകൂടി ഒന്നനുകരിച്ചിട്ട് ല് കേട്ട കുഷ് എന്നട്ട് അവര് പറയണ കാരണാണ് അവർക്ക് അവരുടെ പ്രായത്തിൽ ആൾക്കാർ ഒപ്പം കിട്ടൂലേ അതല്ലേ ഒരുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് അങ്ങനെ ഒരിക്കലും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത നിരവധി ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ന്നും നമ്മുടെ സ്വന്തം ഉമ്മയും ഇങ്ങനത്തെ കേടൈക്കസില ആക്ക്ണ നിരവധി പുതിയ സമൂഹം നമ്മളെ നാട്ടിലുണ്ട് ക്ഷേ പക്ഷെ സത്യം പറഞ്ഞാ അവര്ക്ക് ഈ ടൈമില് വാണ്ടതെന്താണ് കൂടുതല് മക്കൾ നിന്നൊന്നും നിന്നുള്ള കൂടുതല് സഹായങ്ങളും പരിചരണാണ് വേണ്ടത് ആഹ്
പിന്നെ ആ പേരമക്കളോടുള്ള കൾച്ചീരിം ള്ള ആ ടൈ സ്പെൻഡെയലും അതൊക്കെയ ശരിക്കും ഓൽക്ക് വാണ്ട്യ
ആഹ് ആണ് നമ്മളെ മാതാപിതാക്കള് പ്രതീക്ഷിക്കണും അതാണ് അല്ലാതെ ഓല്ക്ക് എന്താ വേറെ വാണ്ടി സത്യം പറഞ്ഞാ ഈ വയസ്സ്ആകും തോറും അവരുടെ മനസ്സ് കുട്ടികളപൊ ലൈക്കാരം ഏ അതായത് അ ശ്രദ്ധിചിട്ട്ണ്ടാവും അപ്പോ എന്താണ് നമ്മള് മാതാ മാതാപതാക്കളെ നന്നായി പരിചരിക്കണം ന്നാണ് എന്റെ അഭിപ്രായത്തിൽ പറയാൻള്ളത് അവരെ പരിചയിച്ച കഴി പിന്നെ ആരെ നമ്മള് പരിചയിക്ക്യ ഏഹ് എടാ ന്നാളെ ഞാൻ വിളിക്കണ്ടന്നാ ഏഹ് ശരിയാ ശരി